ആഹ് എന്തോണ്ട് വിശേഷം സുഖല്ലേ?
ആഹ് സുഖാണ് മഴെക്കെ ഇണ്ടാ അവിടെ?
ആഹ് ഇപ്പ ഇല്ല നേരത്തൊക്കെ നല്ല മഴയായിരുന്നു ഇപ്പൊ കൊറച്ചു നേരായിട്ട് മഴയില്ലാ
ആഹ് ഇന്നിവിടെ മഴ പെയ്തിട്ടേ ഇല്ലാ
ആഹ് വേറെ എന്താണ് ഭക്ഷണൊക്കെ കഴിച്ച് ചായ കുടിക്കാനുള്ള സമയായില്ലേ
ആഹ് കുട്ട്യേള് വെരാനായി നാലരക്ക് വെരും അപ്പക്കി ചായ കാച്ചി ചൂടാറണം ആഹ് അവിടെ എങ്ങനെ ചായയൊക്കെണ്ടാ കാ കാച്ചാനായോ
ഇപ്പോ ചായ കുടിക്കുന്ന ആരൂല്ലാ എല്ലാ ഏട്ടൻ വർക്കിന് പോയി അച്ഛൻ ചായ ച്ചൻ റോട്ട്ന്ന് കടേന്ന് ചായ കുടിക്കും അപ്പേ ഞാൻ പിന്നെ ചായേം കാപ്പിയൊന്നും കുടിക്കുന്ന ആളല്ല ആഹ് ഏഷ് എപ്പഴും കുടി ക്കില്ല അപ്പൊ ചായ ഉച്ചയ്ക്ക് ശേഷം ചായ വേണ്ടാ
ആഹ് ഇനിക്കൊക്കെയ് ചായ ഇങ്ങട്ട് അഡിക്റ്റായി
ആഹ് അമ്മി ഇവിടെ ഏട്ടന്റെ അമ്മയ്ക്ക് ചായ അഡിക്റ്റഡ് ആയിരുന്നേ
ആഹ് അമ്മയ്ക്ക് എടേല് ഇപ്പ ഇതാ ഒരു കഴിഞ്ഞ മാസം അമ്മയ്ക്ക് ചെറിയൊരു ഇഞ്ച്വറി ആയി അത് തലേല് ബ്ലീഡിങ് ആയിട്ട് പെട്ടെന്ന് അതായത് ഏട്ടന്റെ ചേ ചേച്ചീടെ അമ്മായിമ്മ മരിച്ചു അവിടെ പോയതാ അ മരിച്ച കഴിഞ്ഞ് മരിപ്പ് കണ്ട് കുറച്ച് നേരക്കുമ്പളേക്ക അമ്മയ്ക്ക് ഭയങ്ക പ്രശ്നായി തവേദനയും ശരീര വേദനൊക്കെ എ കുഴഞ്ഞ് അപ്പ തന്ന അമ്മയെ പെർക്കി ഞാൻ ഹോസ്പിറ്റ്ലീ കൊണ്ടോയപ്പോ അവിടെ പോയപ്പോ ഗ്യാസിന്റെ ആണെന്ന് പറഞ്ഞ് ട്രിപ് പ്പൊ കേറ്റി കൊറച്ചേരം കഴിഞ്ഞപ്പോഴേക്ക് അമ്മ ഭയങ്കര പ്രശ്നം തലവേദനയ കൊണ്ട് ഭയങ്കര പ്രശ്നം ഞാൻ ആദ്യം കൊണ്ടത് ഒരു ക്ലിനിക്കിലാണ്
ആഹ്
അപ്പൊ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇവിടുത്തെ ക്ലിനിക്കാണ് നമുക്ക് സൗകര്യങ്ങൾ കുറവാണ് വേറെ ഹോസ്പിറ്റ്ലീക്ക് കൊണ്ടോയ്ക്കോന്ന് പറഞ്ഞു ഞാൻ വേറെ ഹോസ്പിറ്റിലേക്ക് കൊണ്ടോയി അവിടെ കൊണ്ടോയപ്പോ അവര് പറഞ്ഞു സി ടി സ്കാൻ എടുക്കാൻ പറഞ്ഞു സ്കാൻ ചെയ്തപ്പോഴാണ് ങ്ങിയതാണ് തലേല്
അയ്യോ
അങ്ങനെ അവിടുന്ന് കൊണ്ടോയിട്ട് അവര് പെട്ടെന്ന് ത് ഏഹ് വേറെ ഹോസ്പിലേക്ക് കൊണ്ടോവാൻ പറഞ്ഞു ജൂബിലി ഹോസ്പിറ്റലിൽ കൊണ്ടു പോകാൻ പറഞ്ഞ് അവിടെ കൊണ്ട് പോയപ്പോഴാണ് ആഹ് അല്ല രണ്ടാമത്തെ ഹോസ്പിറ്റിൽ എത്തിയപളേക്കും ഹസ്ബൻ്റ് വന്നു മരിപ്പൊക്കെ എടുത്ത് അവിടെ കൊണ്ടോയി അതിന്റെ ചടങ്ങുകളും ക്രിയകളൊക്കെ കഴിഞ്ഞിട്ട് ഹസ്ബന്റ് വന്നു ഉം എന്നിട്ട് വന്നിട്ട് പിന്നെ ഹസ്ബന്റ് ഞാനും ആളുടെ രണ്ടാമത്തെ ചേച്ചിയും അവളുടെ ഹസ്ബൻ്റും ഒക്കെ ആയിട്ട് ഞങ്ങള് പോയി ജൂബിലി ഹോസ്പിറ്റൽക്ക് പോയി അവിടെ കൊണ്ടോയി കാണിച്ച് അപ്പ തന്നെ പിന്നെ അമ്മയ്ക്ക് ഇവിടുന്ന് പോമ്പോ ബോധൊന്നുല്ല
ആഹ് ആഹ്
അവിടെ കൊണ്ടോയി കാണിച്ച് ക ആയപ്പിളേക്ക് രണ്ടൂസം കൊണ്ട് രണ്ടൂസം കഴിഞ്ഞിട്ട പിറ്റേസാണ് സ്കാനിംഗ് എടുത്തത് ഇവിടുത്തെ സ്കാനിംഗ് പോരാ പുതിയ സ്കാനിംഗ് എടുക്കണം പറഞ്ഞു ഇപ്പോ പക്ഷെ അവിടെ പോയി അമ്മ റെസ്പോണ്ടൊന്നുല്ല അപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല ആള് റെസ്പോണ്ട് ആയാലേ ചെയ്യാൻ പറ്റുള്ളൂന്ന് രാത്രി ആയപ്പോ കുറച്ച് ക്കായി സംസാരിച്ചാ മനസ്സിലാവണ്ട് ആംഗ്യങ്ങളൊക്കെ കാണിക്കണ്ട്ന്ന് പറഞ്ഞു പിന്നെ രാവിലെ എണീച്ച് പിറ്റേ ദിവസാണ് സ്കാനിംഗ് ചെയ്തത് അന്ന് സ്കാൻ ചെയ്ത് അതിന്റെ പിറ്റേസാണ് റിസൾട്ട് വന്നത് അപ്പോഴാ പറഞ്ഞത് ആ പെട്ടെന്ന് ഹൈ ടെൻഷൻ ആകുമ്പോ തലയിലെ ബ്ലീഡിംഗ് ക്ലോട്ടിംഗ് പോലെ വരുന്നതാണ് ഈ ഞരമ്പുകളിൽ ചെലോർക്ക് കുമ്ള പോലെ ഇങ്ങനെ വരുന്ന് അത്ങ്ങനെ ഹൈ ടെൻഷൻ ആകുമ്പോ പൊട്ടുന്നതാണ്ന്ന് അപ്പൊ അങ്ങനെ പൊട്ടിയതാണ് അപ്പൊ അവര് പറഞ്ഞത് ചായേം കാപ്പികളൊന്നും കൊടുക്കരുത് അപസ്മാരളകാള്ള തലേല് എന്ത് പ്രശ്നം വന്നാലും അപസ്മാര ഇളകാള്ള ചാൻസ്ണ്ട്ന്ന് അപ്പോ എന്നിട്ട് അമ്മയ്ക്ക് ചായ അതോടെ ചായേം കാപ്പി ഇവിടെ നിർത്തി കുടിച്ചിട്ട്ന്നല്ല പക്ഷെ അങ്ങനെ വന്ന് കഴിഞ്ഞാൽ ചായയും കാപ്പിയും കൊടുക്കരുതാണ് പാലധി പാലിൽ ഒരുതരം കൊഴുപ്പുണ്ടത്രേ അത് നല്ലതുണ്ട് കെട്ടതുണ്ട്ന്ന് ച നമ്മള് ശരീരത്തില് പ്പൊ ഓരോ ഹോർമോൺ എങ്ങനെയാണുള്ളത് അറിയില്ലല്ലോ അപ്പോ അതുകൊണ്ട് ചിലർ നല്ലതാവും അമ്മ പിന്നെ അമ്മ നിങ്ങളെ പോലെ ചായ അഡിക്റ്റടാണ്
ആഹ് ആഹ്
രാവിലെ ഇവിടെ പശുക്കെ ഇണ്ടായിരുന്നു അപ്പോ രാവിലെ വെള്ളം കാര്യൊക്കെ കഴിഞ്ഞാൽ വെള്ളം എടുക്കാൻ പോയി കഞ്ഞി വെള്ളം എടു ക്കാം പോവല്ലോ വേറെ വീടുകളില് അതൊക്കെ എടു ത് വന്ന് കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് മണി ആമ്പളേ കഴിക്കാൻ വരുള്ളൂ അപ്പൊ കഴിക്കാൻ വന്ന പലഹാര ത്തിനോട് ചായ ഇണ്ടങ്കി ചായ രണ്ട് ഗ്ലാസ് കുടിക്കും. പലഹാരം ചെൽപ്പോ കൊർച്ചേ കഴിക്കൊള്ളൂ അത് കഴിഞ്ഞ് പോയി ഉച്ചക്ക് ചോർണ്ണാം വര്ന്ന സമയത്ത് ഏ ക്ഷീണിച് വരാണെങ്കി അപ്പ ചായ കണ്ട അപ്പഴും ചൂടാക്കി ചായ കുടിക്കും. ആ ചോറ് ഭയങ്കര കോറവാ രണ്ടേ മു ക്കാല് മൂന്ന് മണിയാവുമ്പോ മാട് പശു കർക്കാം പോവല്ലോ പാല് ഉച്ചക്ക് കർക്കാം പോണ സമയത്ത് ചോറ്ണ്ണോള്ളൂ ഉച്ചകക്കെ ചായ പിന്നെ മൂന്നേ മുക്കാ മൂന്നേ മുക്കാലാവുമ്പോ ചായ വെക്യും ചായ വെച് അപ്പഴും ചായ കുടിചാ പോവും പിന്നെ വന്ന് മാ പാ പാലക്കെ കൊണ്ടയി കൊടുത്ത് വന്ന് ഒര് അഞ്ച് മണിയ മ്പോ വന്ന അപ്പഴും ഒരു ചായ കുടിക്യും
ആ ഞാനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെപ്പം ചായ കുടിക്കും പി ന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടിയള ഒര് ഒമ്പേര സ്കൂൾ കൊണ്ടാ ക്ക്ണ വരെ ഞാന് ചായ ഇങ്ങനെ കണ്ടങ്ങനെ മൊന്തി കൊണ്ടെ ഇരിക്കും. പിന്നെ ഓലെ കൊണ്ടാക്കി വന്നാലും കുടിക്കും അങ്ങനെര് പത്ത് പ ത്തര വരെ രാവിൽത്ത ചായ കുടിക്കും. പിന്നെ ഇഞ്ഞി ഇതാ നാല് മണികാണ്ട് കാചി വെച്ചാല് മയ്രി കടക്കണ്ടീന്റെ കൊർച് മുന്നെ വരെ കുടിക്കും. അങ്ങനെ അഡിക്റ്റാണേ ആ ഇല്ലല്ല ഓൽക്കൊന്നു ഇല്ല ഓൽക് രാവിലെ ഒര്
ആ
ഇപ്പ എത്ര ക്ലാസ്സ്‌ എത്രേലാ പഠിക്കുന്നെ കുഞ്ഞ്
ഓലെ ഒരാള് ആറാം ക്ലാസ്സ്‌ല് ഒരാള് നാലാം ക്ലാസ്സ്‌ല്
ആ അവർക്ക് ഇപ്പോ പാല് കൊടുത്തൂടെ പാൽ ചായ കുടിക്കില്ലേ അവര്
ആ അതും കൊടുക്കല്ണ്ട്.
ആ പലതി കട്ടൻ പാ പൊടി ഇട്ണ ചായ വേണ്ട ടീ വെറും പാല് മാത്രം കൊടുത്ത് നോക്ക്. ചായപ്പൊടി അത്ര നല്ലതല്ല ഒർക്ക് ക്ഷീണം കുട്ടിയളല്ലേ പഠിക്കുമ്പഴൊക്കെ ഒർക്ക ക്ഷീണത്തിന് ചായപ്പൊടി നല്ലതല്ലാന്ന് പറിണെക്കാ അപ്പൊ പാല്. കൊടുത്തു രാവിലെ പാലും പഴവും പുയ്ങ്ങി
ആ അത് ഇഷ്ടല്ലേ പുഴുങ്ങിയ പഴ തിന്നില്ല ആ ഹ
അപ്പൊ ഈ നട്സക്കെ കൊടുത്തു നോക്കായിരുന്നില്ലേ രാവിലെ പാലും നട്സും
ആ അങ്ങനെക്കെ വേണങ്കി കുടിക്കും ആ അതൊക്കെ നട്സുംതൊക്കെ കഴിക്കും. പക്ഷെ പഴം പുഴുങ്ങിയൻ തിന്നില്ല.
അതെയോ
ഉം ഹ്
നല്ല ഭക്ഷണൊന്നും എർങ്ങില്ല.
അതെ ഇഞ്ഞി പയം ഞമ്മള് എണ്ണേല് പൊരിച്ചോട്ക്കാണെങ്കി ഏ
സ്കൂള് പോണ കുട്ടിഴളല്ലേ പറയ അങ്ങൻത്തെക്ക് കോടുത്താല് കൊർച്ചൂടെ സ്കൂള് പോവ്മ്പോയൊ അവര്ക്ക് ഷി ക്ഷീണം ഒന്നും ഇല്ലാണ്ട് നല്ല രീതീല് അതായിരിക്കൊല്ലോ
ആ നീ പഴം എണ്ണേല് പൊരിച്ച് കൊട്ക്കൂലേ ആ പ്പക്ക് കഴിക്കും.
ആഹ് നെയയില് റോസ്റ്റ് ചെയ്തക്കെടുത്താ കഴിക്കേ?
ഇല്ല നെയ്യ നെയ്യന്റെ ചൊയ പറ്റില്ല ഹ്.
പറ്റില്ല.
ആ ആ വെളിച്ചെണ്ണില് അതൊന്നും പറ്റില്ല വെളിച്ചെണ്ണേല് ഫ്രൈ ചെയ്യണെ കഴിക്കും.
ഓ എന്നാ പിന്നെ അങ്ങനെ ചെയ്തു കൊടുത് നോക്ക്.
ആ അതും കേടല്ലേ ഈ പൊരിച്ച്നത്.
പൊരി എണ്ണ അത്ര നല്ലെല്ല അല്ല അയ്നെക്കായിട്ട് നല്ലത് ആവില് പുഴുങ്ങി കൊടുക്കുന്ന നല്ലത്.
ഇല്ല ഞാന് ശർക്കരക്കെ ഇട്ട് പുഴുങ്ങി കൊടുത്താലും കഴിക്കില്ല.
കഴിക്കില്ല.? അതാണ് പ്രശ്നം ഹ് ഹ്. പാല് കൊടുത്തു നോക്ക് പാല് മുട്ട കഴിക്കോ പുഴുങ്ങിയ മുട്ട.?
ആഹ് മുട്ട കുഴപ്പല്ല മു
അപ്പൊ രാവിലെ ഓരോ മുട്ടയും ഒര് ഒരു ഗ്ലാസ് പാലും കൊടുത്തു നോക്. അങ്ങനെ ശില്പ്പിക്ക ചായ ചായ കൊറച്ചിട്ട് പ പെട്ടെന്ന് കൊടുക്കുമ്പോ അവർക്ക് പിടി ല്ല രണ്ടു ദിവസംക്കെ പാലും മുട്ടയും കൊടുത്തിട്ട് പിന്നെ ഒര് സം ചായ. പിന്നെ രണ്ടു സം പല അങ്ങനെ കൊടുത്തു നോക്കു ആ അപ്പൊ അതി ഞാന്ന്ന് ർണാ എനിക്ക് ചെറുപ്പം മുതലേ അമ്മ എനിക്ക് പാൽചായെ തന്ന്ട്ടുള്ളൂ. ചായപ്പൊടിടെ ടേസ്റ്റ് ഇന്നേ വരെ ഞാൻ രുചിച്ച് നോക്കിട്ടുല്ല ഞാൻ കുടിച്ചിട്ടൂല്ല. ആഹ് ചായയും കപ്പിഒന്നും ഞാ കുടിക്കില്ല അത് കൊണ്ട് എനിക്കത് നിർബന്ധംല്ല വേണന്ന്. പക്ഷെ വീട്ടിലെക്കെ ആമ്പ അമ്മ നിർബന്ധിച്ച് പാല് കുടിപ്പിക്കും. പാല് പഴം മുട്ട അതില ഏതെങ്കിലു ഒരെണ്ണം ണ്ടാവും പാലും ണ്ടാവും. അപ്പൊ നിർബന്ധിച്ച് കഴിപ്പിക്കും എനിക്ക് ആദ്യക്കെ ദേശ് ണത് രാവിലെ നിർബന്ധിച്ച് കഴിക്കാന പിന്നെ പിന്നെ പിന്നെ നമുക്ക് മനസ്സിലാവ തൊടങ്ങിപ്പോ കഴിക്കാൻ തുടങ്ങ്യപ്പോ അതിനന്സരിച്ച് ഗുണണ്ട് നമ്മൾ ആസ്വദിച്ച് അത് കഴിച്ചാ അതിന്റെ എഫക്റ്റീവ് നമുക്ക് കിട്ടാറ്ണ്ട്.
ആഹ്
ആ ഇപ്പ ഇപ്പൊ ഇത് ശീലയി ഇപ്പൊ ഞാൻ ഇവടെ പശുള്ളായിരുന്നത് കൊണ്ട് പാല് ണ്ടാമ്പോ ഞാൻ കുടിക്കില്ല ഇപ്പൊ അമ്മയ്ക്ക് വയ്യാണ്ടായിന്ന് പറഞ്ഞില്ലേ ഇപ്പൊ പശുനെ നമ്മൾ വിറ്റു. അമ്മയ്ക്ക് നോക്കാ പറ്റാത്തോണ്ട് ഇപ്പൊ ഞാൻ എന്റെ സ് പ്പ ന്നോട് രാവിലെ എനിക്കൊന്ന് പാൽ ചായ കുടിക്കാൻ തോന്നുന്നുണു സൊസൈറ്റിയി പോയ് പൽല്മേടിച്ചിട്ട് വരോന്ന് ചോയ്ക്ക്ണ്. അപ്പൊ എന്റെ ഹസ്ബന്റ് എന്നെ ചീത്തറി ഇവടെ ലിറ്റർ കണക്കിന് അളന്നപ്പോ അവൾക്ക് വേണ്ട സാധനം ഇല്ലാണ്ടായപ്പോ അവൾക് ആവശ്യം ന്ന് ർട്ട് ചീത്ത പറയാണ്. ഇപ്പ എനിക്ക് ബൂസ്റ്റ് ഇട്ട് കുടിക്കാനും ഹോർലിക്സ് ഇട്ട് കുടിക്കാനും കൊതിവയാണ്. ഷെ കിട്ടാല്ലല്ലോ. ആഹ അതാണ് ഇപ്പൊ അതാ പറയണത് ആവശ്യത്തിന് പ്പോ നിക്കേടെ കെടക്കെ ബാക്ക് പെയിൻ ണ്ടെ അപ്പൊ ഡോക്ടറെ കാണിയ്കാ പോമ്പോ പല് കുടി ക്യ കുട്ടി അതാത് ഇവിടെ അട്തെന്നെ ഒരു ക്ലിനിക്കിലെ ഡോക്ടറ അപ്പൾക്ക് സ്ഥിരം പോയിട്ട് പരിജ്യായ് ഞാൻ എന്നും പറയുന്നത് ന്നെ പാല് കുടിക്കു കുട്ടി എന്നാണ് ഡോക് പറയ്ണ്ട് അപ്പൊ ഹസ്ബന്റ് ചിരി ഉള്ള സമയത്ത് കുടിക്കില്ല സാർ അവൾക്ക് ഇഷ്ടമായ ലിറ്റർ കണക്കിന് പാല് വീട്ടില്ണ്ടായ്രുന്നു. അപ്പൊ അവൾക്കത് ഹറാമായിരുന്നു ഇപ്പൊ പാല് ഇല്ലാത്ത സമയം ഇപ്പൊ അവൾക്ക് പാല് വേണം പ്പോ ഹോർലിക്സിൽ ഇട്ട് കുടിക്കണം ബൂസ്റ്റിലിട്ട് കുടിക്കണംന്ന് ർണ് ട്ട് സ്വയ്രല്ലാ ന്ന് റയ് ഇപ്പൊ ഞാൻ എടക്കെടക്കത് പറഞ്ഞ പറഞ്ഞ് വേടിപ്പിചിട്ട് വെരാണ്. എന്നിട്ട് ഇന്ന് രണ്ടു സം ഹോർളിക്സിട്ട് കുടിച്ചാ ആ.
ആഹ്.
ഇവടെ അടുത്തന്നെ ഒരു സൊസൈറ്റിണ്ട് അഞ്ചു മണി വരെണ്ടാവും ഓര്. വൈകുന്നേരത്ത്. ആഹ് പിന്നെ രാവിലെ ഒരു ഏഴേ കാല് ഏഴര വരെയൊക്കെ ഇണ്ടാവൊള്ളു. അന്നാലും അപ്പഴേക്കും പോയി വേടിച്ചിട്ട് വരും പക്ഷെ അത് വേടിച്ച് കൊണ്ടന്നാലും കുടിക്കില്ലേ. ഇൻക്ക് തോന്നണം. എല്ലാ ദൂസൊന്നും ഇല്ല രണ്ടൂസം ഹോർലിക്സ് ട്ട് കുടിച്ചാ പിന്നെ നിർത്തി. പിന്നെ ബൂസ്റ്റ്‌ രണ്ടോസം ഇട്ട് കുടിക്കും അത് കഴിഞ്ഞ പിന്നെ നിർത്തി. പിന്നെ രണ്ടാഴ്ച്ച ക്ക് പിന്നത് തൊടില്ല. പിന്നിതെക്കെ ന്നാ ഓവർ ടൈറ്റ് ആയിട്ട് അടച്ചില്ലെങ്കി കേട് വന്നു പൂവും ചെയ്യും ഹോർലിക്സും ബൂസ് റ്റൊക്കെ. പെട്ടെന്ന് കട്ട പിടിച്ചും. അ പ്പ അതും കേടുവരുത്താണ് ഇതും കേടുവരുത്താണ് അപ്പൊ എന്നെ ദിവസം ചീത്ത പറയും ഒന്നും കഴിക്കിൺല്ല്യാന്ന് പറഞ്ഞിട്ട്.
ആഹ് ആഹ്.
അപ്പൊ കുട്ടിയേൾക്കൊക്കെ നല്ല പോഷാഹാരങ്ങൾ കൊടുക്കൂ.
അതെന്താ ഇതില്ലായിട്ടാണ് എന്ത പറയാ? കാൽസ്യ തൊർന് ആഹ്
കാൽസ്യക്കൊറവിൻ്റെ യാണെന്നാ പറയ്ണ്.
ആഹ് ആഹ്.
അതിന്റെ ഒന്നും ഇങ്ങട് എത്തീട്ടില്ലാ ത്രെ എന്താ ചെയ്യാ. അതെന്താന്നറിയോ ഞാൻ കൊറച്ച് കാലം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അ പ്പൊ ഹോസ്റ്റലിലായിരുന്നു ഒരു നാലഞ്ച് കൊല്ലം.
ആഹ്.
ആ സമയത്തൊക്കെ കഴിച്ച ഫുഡൊക്കെ അതിനെ എഗെയിൻസ്റ്റ് ഫുഡാ അപ്പ ആ പോ ട്ടിനും ഏഹ് ഇതൊക്കെ ഇതിൽ പോയിട്ടുണ്ടാവും. ഞാനീ നൂഡിൽസ് ഏന്താണ്, പാനിപ്പൂരി മാ അങ്ങൻത്തെ സാനങ്ങളൊക്കെണ്ടല്ലോ. സ്ട്രീറ്റ് ഫുഡേള് അതൊക്കെയാണ് കഴിക്ക്ണത്. അതായത് ഉച്ചക്കൊന്നും കറക്റ്റ് ഒരു മണിക്കെറങ്ങാൻ പറ്റി ല്ല ഞാൻ മൂന്നരയ്ക്കൊക്കെ പേഷ്യന്റ് പോയിട്ട് എറങ്ങാൻ പറ്റൊള്ളൂ. അപ്പൊ നമുക്ക് കിട്ട്ണ ക്യാന്റീനിലെ ഫുഡും നൂഡിൽസും ഫ്രൈഡ് റൈസും അങ്ങനത്തെക്കെ ആയിരിക്കും. അപ്പത് നിവർത്തിയില്ലാതെ കഴിക്ക്യ. അങ്ങനെ ശീലായി.
അങ്ങനെ വന്നേര്ക്കുല്ലേ?
എന്ന ശരിട്ടോ ഞാൻ വിളിക്കാവേ ശരി ആഹ് ആഹ്.